ഉ
ഹലോ
ഉം എന്താണ് ഫുഡഴിച്ചോ ആഹ് ഈ നേരത്ത് ഒറങ്ങൊന്നുംല്ല്യ
ഏയ്
അ എൻക്കി ഓർക്കം വന്നിട്ട്നിക്ക് ഇങ്ങനെ ഓ ഇങ്ങനെനെനെനെ ന്താ ഒർക്കം വന്ന് കണ്ട്രോൾ ചെയ്തിരിക്ക ഉറങ്ങിയാ പിന്നണ്ടത് രാത്രി ഉറക്ക്ട്ടൂല
ആ അതാണ് ഇന്റിം പ്രശ്നം
ഉം പക്ഷെ അ ഉറങ്ങീല്ല്യങ്കി ഭയങ്കര ബുദ്ധിമുട്ടാടോ ഫോണൊക്കെ കൈയ്യിന്നിങ്ങനെ പോവും
ഇപ്പൊ ഉറങ്ങാണെ രാത്രി അന്തം വിട്ടു ചെറക്കണ്ടി വര അതിനെല്ലാംറ
ഉം എഴുതി കഴിഞ്ഞാ എഴുതാനുള്ളക്കെ എഴുതി കഴിഞ്ഞാ
എഴുതി കഴിഞ്ഞിട്ടൊന്നുല്ല ഒന്നുമക്ക് ഇരുന്നീല്ല
ആ സബ്മിറ്റ് ഓൺലൈലാണോ കൊടുക്കാ?
ഏ ഏ
ഉം അത് പ കഴിയാനായാ ക്ലാസ്?
ആ ഈ ഒരു കൊല്ലം കൂടേ ഉള്ളൂ
ഉള്ളുലേ? പിന്നെ എന്ത് എന്തിനാ പോവാ?
അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ സാഹചര്യം പോലെ നോക്കണം.
ആഹ് ആഹ്
ഇനി സ്കോപ്പുള്ളത് ഏതാച്ചാൽ അയിന് കേറാനാ വിചാരിക്ക്ന്നെ ഏ പഠിച്ചിട്ട് പിന്നെ നോക്കിനിന്നിട്ട് കാര്യല്ല, ഇപ്പൊ ഞാൻ ഇപ്പം പി പി ടി സി പഠിച്ചതേന്നു
അയ്, പിന്നെ എന്താ കണ്ടിന്യൂ ചെയ്യാഞ്ഞേ?
അത് കഴിഞ്ഞ് ഏ പിന്നെ അയിക്ക് ഡിഗ്രി വേണംന്ന് പറഞ്ഞപ്പോ
ആഹ പിന്നെ നിർബന്ധക്കിലെ ഡിഗ്രി
ആ ഡിഗ്രി വേണം പക്ഷേ അതിക്ക് വന്നപ്പോത്തിന് ഇപ്പൊ പി പി ടി സി ഉള്ളത് ഏ മറ്റേ മോണ്ടിസോറി ഒക്കെ
അത് ശരി മ്മ്
ഇപ്പം മോണ്ടിസോരി, മോണ്ടിസോറിക്കാണ് ഏറ്റവും വാല്യൂ ഉള്ളത്
അത് ശരി ആ ആ ആ
ഇതിനില്ല. എല്ലാ ഏഹ പ്രീ പ്രൈമറിയിലും മോണ്ടിസോറി ആക്കീക്ക്ണ് ചെലോട്ത്തൊക്കെ ഉള്ളത് അപ്പൊ ഇതിന് വലിയ സ്കോപ്പൊന്നുല്ല
ആഹ്
നമുക്ക് അറിയണ എവിടേലും ക്കെ ആണേ ഓക്കെ അങ്ങനെ പോവും അല്ലാത്തോട്ത്തൊന്നുല്ല
ഇപ്പം സാലറിയും കുറവാണെന്ന് തോന്ന്ണ് ല്ലേ?
ആ സാലറി കുറവാ.
ഉം
പക്ഷെ നമ്മുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണേ ഓകെ കുഴപ്പമില്ല, അങ്ങനെ പോകും. ആ അതൊരു ഇതിൽ ആയോണ്ട് പ്ലസ് ടു കഴിഞ്ഞ എന്ത എടുക്കേണ്ട, പേരെന്നൊക്കെ പറഞ്ഞു ഒരു കൊല്ലത്ത കോഴ്സ് എട ത്ത മത്യർന്നു അപ്പ അങ്ങനെ പോയി എടുത്തത..
ആ പിന്നെ ഇപ്പ എല്ലാരും കമ്പ്യൂട്ട കമ്പ്യൂട്ടർ വല്യയിട്ട് ഒന്നുല്യ ആ രണ്ട് വാക് പഠിച്ചിട്ട് നിക്ക.
ഏ
എത്ര മാസത്തെ കോഴ്സണ്ട് ന്നോക്കെ ആറു മാസത്തൊക്കെ, ആ ഞാൻ കേട്ട്കണ്ട് അങ്ങനെ എം പം പഠിച്ചവരൊക്കെ പഠിപ്പ് കണ്ട വിചാരിക്കും ഇപ്പ ജോലി കിട്ടുംന്ന്, ഹി ഹി പഠിച്ചോരൊക്കെ അങ്ങനെ നിക്ക ഹേ എം
കുടുംബശ്രീൻ്റെ ഇതിൽക്ക് ഫ്രീയാണ് തോന്നുന്നു
ഞി നാളെ സൺഡേ ലേ?
ആ
മഴണ്ടാ ഇപ്പൊ അടെ?
ഇല്ല ഇപ്പൊ കൊഴപ്പില്ല നേരത്തൊക്കെ ഉണ്ടേനി ഇപ്പൊകേ
ഇങ്ങനെ നല്ല ക്ലിയർ ആയിറ്റ്ണ്ട്.
ആ
ഉം
ഇപ്പൊ ഇവിടെ പെയ്യുന്നില്ല നേരത്തെ കോർച്ചേരം മുന്നേ പെയ്തിരുന്നു
മ് പക്ഷെ നമുക്ക് ഒന്നും ഇങ്ങട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഡ്രസ്സൊന്നും പുറത്ത് വലിച്ചിടാനുള്ളധൈര്യല്ല, പെട്ടെന്ന് മഴക്കാർ വരുന്നുണ്ട്.
ആഹ് അത് ഞമ്മള് അയിൽമെട്ട് വന്നാ മഴ വന്നു
ആഹ് പിന്നെ വെള്ളടോ മുറ്റത്തൊക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇട്ടാലും മഴവന്ന ഓടിച്ചെന്ന് എടുക്കാൻ പറ്റൂല
ആ നീ മണ്ടാ പറ്റൂലയിക്കരം ലെ
ആഴല്ല വെള്ള അടക്കപ്പം മഴെയ്തിട്ട് വെള്ളം തോന്നിട്ടെ
ആ
ഉം പിന്നെന്താ വേറെന്താ ഹോബീസ് എന്താ അങ്ങനെയ വായിക്കോ എഴുതോ
വായിക്കാ നോവല് വായിക്യും
ഉം അ എനിക്കിഷ്ടാണ്
ഞാൻ ആ നോവൽ അങ്ങനെ എഴുതി പോസ്റ്റെയൂട്ടോ.
ഉം ഉം ഉം ഉം ഉം
ആദ്യൊക്കെ നമുക്ക് എന്താന്ന് ലൈബ്രറി ഇപ്പൊ ലൈബ്രറി എടുക്കാണ്ട ഫോണിൽ തന്നെ ഉണ്ടല്ലോ അ ആപ്പ്ക്കെ സ്റ്റോറി വായിക്കാനും ല്ലെ കേക്കാനോ
കാരണം ബുക്കിനൊക്കെ നമ്മുക്ക് വാങ്ങാച്ചാല് അമ്മളോരാട്ടം നമ്മളിത് വായിച്ചഞ്ഞ പിന്നെട കടന്ന്
കെടുക്കും ആഹ
പിന്നെ വായിക്കണില്ലല്ലോ അതൊരു പ്രശ്നം ആ ഞാൻ ബുക്കൊക്കെ വായിക്കാ ഇൻകി ഭയങ്കര ഇഷ്ട പക്ഷെ വ നല്ല പെയ്സി അയിക്കാരം ഉ
ഇവിടെ ഉം ആ ഇവിടെ നമ്മൾ സ്കൂളില് വറത്തടൊക്കെ വരൂല പിള്ളേരെ അപ്പൊ മിഠായി കൊണ്ടോണിന്റെ പകരം പിന്നെ ഒരു ലൈബ്രറി അങ്ങനെ കൊടുക്ക ഉ കൊടുക്കാ ഞാൻ പറ മുട്ടയി പാക്കറ്റ് നൂറെണ്ണം ചെയ്യിച്ചിന്ടവും ബുക്ക് ഒരു ബുക്ക് വാങ്ങാനൻ നൂറ് നൂറ്റയിംബെ ഇരുന്നൂറൊക്കെ ആകുലൊ.
ഉം ഇപ്പൊ ബുക്കിനെന്നെ നല്ല പൈസ
പിന്നെ എന്താ അമ്മക്ക് എന്താ ഉറങ്ങിയാ
ആ
അല്ലാരു ഈ നേരത്തൊന്നും ഫ്രീയാവുന്നാണ് ആഹ ശരിയാണ് ചേലോര്ക്കീ നേരത്ത് ഉറങ്ങണം
ആ എല്ല ന്ക്ക് ന്റെ വീട്ടിലായിട്ടാ ഉറങ്ങാനേ ഞാൻ അവിടാ ആവുമ്പോ ഉറങ്ങും
അത് ശരി അവിട ആരക്കെണ്ട്
അവിടെ മ്മണ്ട് ഇപ്പണ്ട് പിന്നെ എളച്ചന്മാരാ ഹസ്ബൻഡ് വണ്ടിക്ക് പോവാ
ഉം ഉം ഉ ഉ അവരോക്കെ പഠിക്കവുലേ ചെക്കന്മാര്
എല്ലക്കെ ജോലി കേറീക്ക്‌ണ്
അത് ശരി അപ്പൊയ് മാത്ര ണ്ടാവുള്ളൂ അവ്ടെല്ലേ മര്യോളായിട്ട്
ആഹ
നിങ്ങളൊക്കെ പൈപ്പ് നല്ല വെള്ളം തന്നല്ലേ കിണർന്നനല്ലേ
ആ
ഉം ഇവിടെ പിന്നെ ഫിൽട്ട്ർ പോയന്റട്ത്തായോണ്ടേയ് കിണറോന്നുല്ല
ഉം ഇങ്ങള് ങ്ങളെ വിട്ടിലല്ലേ
ഉം ഉം ഇപ്പൊ ഇബടെണ്ട് ഞാന് ന്റെ വീട്ടില്
ആഹ
ഉം അത് ഇവിടെ അടുത്തനാണ് പിന്നെ അധിക ദൂരൊന്നുല്ല ഈ ഭാഗങ്ങൾ പൊതുവേ മൂന്നാളുണ്ട് മൂത്തത് എട്ടാം ക്ലാസില് പിന്നെ മോള്
യ്യ
വന്നു വന്നു അല്ല ന്ന് ഇല്ലല്ലോ ഇന്ന് സാറ്റർഡായിട്ട് ആ ചെലോർക്ക് ണ്ടാവും കഴിഞ്ഞ ശനി ണ്ടയ്ര്നു പകര ണ്ടായ്ര്നു ഒരു ക്ലാസ്സ്‌ മിസ്സയെന്റെ
ആ വെള്ളിയാഴ്ചത്തെ നോമ്പിന്റെയ്ക്കരല്ലേ
പിന്നെന്താ സീരിയലൊക്കെ കാണോ ഫോണില് സീരിയലോ റീൽസോ അതൊക്കെ കാണോ
സീരിയല് കാണോന്ന് വെച്ചല് നമ്മള് ഇൻസ്റ്റെലിങ്ങനെ സ്ക്രോൾ ന്താക്കുമ്പോങ്ങണ്ടാവല്ലോ ഷോട്ടായിട്ട് വെരുല്ലോ
ഞാൻ പിന്നതാ ഞാനുള്ള നല്ല കുക്കിംഗ് വീഡിയോയ അങ്ങത്തെക്കെണ്ടാവൂലേ പിന്നെ ഇന ഇൻസ്റ്റെൽ നല്ല രസ അ പ്പൊ ഫുട്ബോളിന്റെ ഒക്കെ നല്ല രസാലെ കാണാൻ അങ്ങോട്ട് ഇങ്ങോട്ടും ട്രോളും ഇക്കതൊക്കെ ഇഷ്ടാണ്
ഇപ്പൊ അങ്ങനെയൊക്കയിട്ട് പോണ് ണ്ട് കാരണം ഓരോ സാഹചര്യം വരുമ്പോ അതിനന്സര്ച്ച് നല്ലോ റീച്ച്ണ്ടാവും
അതെ ഉം ഉം പിന്നെ ഫുഡിന്റെ
ഉം അത് മെയിന്
ഡ്രെസ്സിന്റെ
നമ്മക്ക് സാഹചര്യത്തിനനുസരിച്ച് റീല് വരുന്നത് ഇൻസ്റ്റഗ്രാമാണ്
ആന്നെ സത്യണ്ല്ലേ നമ്മള് നമ്മള് സിറ്റുവേഷൻ എന്ത അത് ഇട്ത്തൊക്കിയ അപ്പന്നെ ജോരു പിയെ ഒരു വീഡിയോ ണ്ടോ
നമ്മളെന്തെ തിന്നാനൊക്കെ പൂതിവച്ച് കുത്തർക്കാണേ അപ്പൊ ഇൻസ്റ്റ തുറന്ന ഫുള്ള് അതെയ്രിക്കും
ഇപ്പ നമ്മള് ഇങ്ങനെ സാഡ് ആയിട്ട് ഇരിക്ക എടീ അപ്പണ്ട് ഈ ഇങ്ങനെ സ്റ്റാറ്റസ്ക്കെ ണ്ടാവും ഇക്ക്‌ണ്ടാവാറുണ്ട് ഒരുപാട് റിലേറ്റഡ് ആണത് ഞാൻ വേം ഏ ന്താണ് ഡൗൺലോഡ് ചെയ്യും എന്നിട്ട് ഞൻ സ്റ്റാറ്റസ് വക്കും ഉം സ്റ്റാറ്റസ് വക്കും
ആ
ങ്ങക്ക് അനിയത്തിയാളൊക്കണ്ടോ
ആ ഒരനിയത്തിയുണ്ട്
ഏ... കല്യാണം കഴിച്ചണാ?
ഇല്ല്യാ
ഉം
അവള് ഒൻപീല് പഠിക്കയാണ്
ആഹ് ചെറിയ കുട്ടിയല്ലേ
യഹ്
ഉം ഉം ഉം... ങ്ങള് രണ്ടാളും മാത്രം ഉണ്ടാവുള്ളു അല്ലേ മക്കളായിട്ട്?
ഏഹ് താത്തിയുണ്ട് കാക്കീണ്ട്
അയ് ശരി ആഹ്
ങ്ങള് നാല് ആൾക്കാരാ
അങ്ങനെ ഉം ഉം പിന്നെന്താ?
പിന്നെക്കെ ന്താ അങ്ങനെയാണ്
നല്ല പഠിച്ചു ജോലി ആക്കിക്കോ എന്നാലെ ഇപ്പടെ കാര്യള്ളൂ
അത അങ്ങനെ തന്നെ ഉള്ളൂ ഇപ്പ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് വേലയൊക്കെ കൂടും
പ്പ വിജാരിക്കണം അന്ന്ങ്ങനെ പഠിച്ചാ പഠിച്ചിട്ട്ന്തെങ്കിലും ജോലി ആക്കിയാ മതിയാരുന്ന്
മ് ഹ് ഹ്
പ്പ ഞാൻ എല്ലാരോടുംപറയും അതാ പഠിക്കുന്നവരോടും പറയും മക്കളെ പഠിച്ച് ജോലി ആക്കി കോളാന്
ആഹ് പക്ഷെ ചെലവർക്കൊന്നും ഇപ്പൊ അങ്ങനെയൊന്നും വലിയൊരിതില്ല ജോലിക്കൊന്നും ചെലോൾക്ക് ണ്ട് ചിലോൾക്ക് അത് തീരെ ഇല്ല
പക്ഷെല്ലേ പണ്ടത്തെ ആൾക്കാരന്ന് പറയുമ്പോ പഠിക്കല് ഭയങ്കരേ.. അ തോര തെറ്റ് പോലെയ പ്പ കല്യാണം കഴിഞ്ഞ ഇപ്പോ വരുമ്പോ തന്നെ താൽപര്യണ്ടെൻകിലേ കല്ല്യാണം നടത്തുണുള്ളൂ ആ ന്നാല് അവരൊന്നും പറയരുത് അവരഷ്ടാണ് പഠിക്കൽ നല്ല പഠിക്കണൊക്കെ പിള്ളേരൊക്കെ - കെട്ടിയൊൻമാർക്കിഷ്ടല്ല്യഞിട്ടു പഠനം വരെ നിർത്തിയവരൊക്കെല്ലിയെ എത്രാൾക്കാര്ണ്ട് ഇന്നാണെങ്കി പോയി പണിയോക്കീന്ന് പറയും ഇന്നത്തെ പെണ്കു-
ഉം പക്ഷെ ഇന്ന് ഏകദേശം എല്ലാരും പഠിക്കാൻ തന്നെ പറയാ
ഏഹ്
അല്ലേ ഇപ്പ ഏകദേശം എല്ലാരും പഠിക്കാനന്നെ പറയേ
അതിന്റപ്പന്നെ ജോലി കൂടുതനാടോ ഇപ്പ എല്ലാത്തിലും ജോലിയൊക്കെ ഒരുപാടുണ്ടല്ലോ പലതരം ജോലികളും ഇതൊക്കണ്ടല്ലൊ
ആഹ് പക്ഷെ എന്താറിയോ ഞമ്മളി പക്ഷേന്താറിയോ ഞമ്മളിങ്ങനെ പഠിച്ചിറങ്ങണനുസരിച്ച് സ്കോപ്പ് കുറയാണേ. അയിനനുസരിച്ച്ള്ളതില്യാ
അതെന്നെ ആദ്യക്കെല്ല്യെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സൊ- ത് ല്ല്യേ വേറെകുച്ച് പ്രായള്ള ആൾക്കാരാവും പക്ഷെ ഇപ്പം വരുന്ന ടീച്ചേഴ്സ- പ്പൊ ചെറീയ പിള്ളേരാണ്
ജസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുവത്തിനാല് വയസ്സൊക്കൊള്ളുവര്
പ്പ ന്നെ ഉണ്ടാവുള്ളോ ഉം പിന്നെ തീ ഇപ്പ ള്ള ഡോക്ടർമാരെടുത്തോക്കീനി പണ്ടൊക്കെ നമ്മള് ഡോക്ടറെ കാണിക്കാൻ ചെല്ലുമ്പോ കൊറച്ച്റപ്പായ ആൾക്കാരാവും ഡോക്ടർമാര് ഇപ്പോ പത്തിരുപത്തിനാല് വയസില് ഡോക് കുമാര പിന്റെ ഒരു പരിചയത്തിലെ ത്താത്താന്നെ അതെ
ഉം നല്ല അടിപൊളിയായിററമ്മക്ക് എന്തുമ്മാണെ പറയാംപറ്റും ചെലോലോടൊന്നുമ്മാ നമുക് പറയാൻ പറ്റൂല.
അതാനടത്ത്ണ ആടെ പണ്ടത്തെ അപ്പങ്ങനത്തായിര്ന്ന് ഞാനൊക്കെ പഠിക്കുമ്പോ നമ്മക്ക് പേടിയായിര്ന്ന്
ഞാനൊക്കെ പഠിക്കുമ്പോ അങ്ങ എനിപ്പൊ നിന്റെ അനിയത്തിഒക്കെ പറയാ അന്റെ അത്രൊക്കെ ആൾക്കാരൊക്കുള്ളുഅറിയും.
ആഹ് അതന്നെ അത്രന്നെ ഉള്ളു ടീച്ചേഴ്സ് ചെറീയേ പെണ്ണ്ങ്ങളാ ഇപ്പത്തെ പെൺകുട്ടികള് ചുരു അപ്പ അത് ചുരിദാറൊക്കെ ഇടാലോ ത് ല്ലലോ യൂണിഫോമിലെലോ അയ്ക്ക് നല്ലതാണ് പിന്നെപ്പോ ഇന്റെ പരിചയത്തിത്തന്നുണ്ട് ന്റെ ഒരു ഫ്ര എ ഫ്രണ്ട് താത്ത ഉണ്ട് രുപാട് മൂ അവരെ മോളുണ്ട് ഇരുപത്തിനാല് വയസ്സായിട്ടേ ഉള്ളു ഇപ്പൊ കല്ല്യാണം ശരിയായിക്ക് വ്ടെ അട്ത്തെന്നെ മെഡിക്കൽ കോളേജില് ഞാൻ പറയാ പെട്ടെന്ന് ജോലികിട്ടുണ്ട് പഠിച്ചാല്
ഇപ്പൊ പിന്നെ ഏകദേശം ആൾക്കാര് പഠിപ്പിച്ചും അയിനൊന്നും കൊയപ്പല്ല.
ഉം ഉം ഉം ഉം വേറെന്താ
പേറൊക്കെ നല്ല ന്നായിക്കോട്ടെ ശരി
ആഹ് ആയിക്കോട്ടെ ശെരി ന്നാ പിന്നെ വിളിക്കാം